നൗ
ഹലോ
ആഹ്
എന്താണ് വർത്താനംൊക്കെ
നല്ല വർത്തനം
ആഹ സുഖർല്ലേ
ഏ
സുഖല്ലന്ന് വക്ക
ഓ സുഖം അങ്ങനെ പോുന്നു നിങ്ങ ഇന്നലെ വിളിച്ചിരുന്നോ
ഇല്ലല്ല വിളിച്ച ഇനി ഓർമ്മല്ല ട്ടോ
ആഹ സൗ ആഹ ആ സൗ കേട്ടിട്ടെ പരിചയം പോലെ തോന്നാ ആഹ് ഭക്ഷണം എന്റെ ക എന്റെ ചെറിയ മോന്റൊക്കെ കഴിഞ്, ഹസ്ബൻഡ് കഴിച്ചിട്ടില്ല. വന്നിട്ടില്ല അവര് കഴിക്കാണ്ട്. അവിടെന്താ കിടക്കാനായോ? ഇപ്പ വരും ഉം പിന്നെ അവിടെ ഭക്ഷണൊക്കെ കഴിച്ചോ? ആഹ് ഞാൻ കഴിച്ചു. ഇന്റെ കഴിക്കല് കഴിഞ്ഞ്. ഞാനും ചെറിയ മോനൊക്ക കഴിച്ചു. മോള്പ്പച്ചിനെ കാത്ത് നിക്ക്ണ്ട്. ആഹാ പ്പച്ചി വന്നിട്ടാ കഴിക്കണ്ന്ന് പറഞ്ഞോണ്ട്,
ആ ഓല് ഇപ്പ ഒക്കെ വന്ന്ട്ടായിരിക്കൂലെ കഴിക്കല്?
ആ അല്ല സാധാരണ നേരത്തെ കഴിക്കണതാണ് അപ്പൊ ഇന്ന് പോളോട് കഴിക്കാന്ന് പറഞ്ഞ പോള ഞാ അപ്പച്ച വന്നിട്ടാ കഴിക്കണന്ന് പറഞ്ഞോണ്ട് ആ കഴിച്ചിട്ടില്ല. ഇന്ന അ അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ഭക്ഷണൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചു, ഉപ്പൊക്കെ വന്നിട്ട്
ഉം എപ്പഴാ കിടക്കുമ്പോ കുറെേ ടൈം ആവോ?
ആ തകെടക്കുമ്പോ ഒരു പതിനൊന്ന്, പന്ത്രണ്ട് ഒക്കെ ആവും. വെറുതേ ഫോണില് തോണ്ടിങ്ങനെ
ഉം ഉം ഉം ഉം ശരി
എല്ലാർക്കും
ഹ്മ്മ്
ഉം ഫുഡൊക്കെ നിങ്ങൾ ഉണ്ടാക്കലൈകും ലെ?
ആ ഞാൻ തന്നെ ഇണ്ടാക്കും.
ഇന്നെന്താ സ്പെഷ്യല്?
ഇന്ന് ഉച്ചക്ക് കപ്സ് കപ്സ ഉണ്ടായിരുന്നു, രാവിലെന്നെ കപ്സ വച്ചിരുന്നു. പിന്നെ ഇപ്പൊ ചപ്പാത്തിണ്ട്. ഹസ്ബൻറിന് ചപ്പാത്തിണ്ട്. ചപ്പാത്തിം ഫിഷ് കറിയൊക്കെണ്ട്.
മക്കളൊക്കെ സ്കൂള് പോവാനായിട്ട്
ആഹ മമ്മക്കള് സ്കൂള അംഗലവാടിയിലൊക്കെ പോകവും പനിയും തലവേദനൊക്കെ ആയിട്ട് സുഖല്ലേനു അപ്പൊ ഞാൻ രാവിലെ തന്നെ പിന്നെ ചായക്കടി ഒന്നും ഇണ്ടാ- ആഹ ചായക്കട ഒന്നും ഇണ്ടാക്ക വയ്യായിരുന്നു രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടേന്
ആ അപ്പൊ പനിയാണല്ലല്ലോടുത്തു
ആഹ എന്താ അറിയില്ല ഇവിടെ അങ്ങനെ ആർക്കുംല്ലേനി ഇത് ഒരു പനിയും തലവേദനയും ഉം എന്താവോ
അ എന്നൊക്കെ പറ കേട്ട് മഴ എന്ത കൊതുക്ക്
അപ്പൊ ഞാൻ രാവിലെ നേരത്തെ തന്നെ കബ്സാണ് വെച്ചു രാവിലെ മക്കൾക്ക് കഴിക്കാൻ സ്കൂൾക്ക് പോണേന് മുന്നേ കഴിക്കാൻ വേണ്ടിട്ട് വെച്ചായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നുയൊക്കെ കഴിച്ചു ഇപ്പം സുഖ ഉണ്ട്
കാണിച്ചോ
ആഹ കാണിച്ചു കോ--ഴ ഇപ്പൊന്നും ഇല്ലാന്ന പറഞ്ഞഞ് പ്രഷറൊക്കെ ആഹ മരുന്നൊക്കെ കിട്ടി മരുന്ന് കഴിച്ച ശേഷം സുഖ ഒരു സുഖുണ്ട് ഷുഗർ ഒന്നും ഇല്ല ഇല്ലാതിരിക്കട്ടെ അപ്പം ഇതു വരെ ഒന്നും
ആ വന്നാ പണിയാണല്ലോ
ആഹ അതെ പിന്ന പിന്നെ വിശേഷൊക്കെ മഴ ഇപ്പ നല്ല വൈകുന്നേരം വരെ കുഴപ്പം നല്ല വെയിലായിരുന്നു അപ്പൊ നല്ല മഴ പെയ്തു
അങ്ങന രാവിലെ ഉച്ചക്ക ഉച്ച വരെ കുഴപ്പൊന്നില്ല നല്ല വെയിലൊക്കെ ഉ ഉച്ചക്ക് ശേഷം നല്ല ഇടിയും മഴ യും ആണ്
ഉം ഇവിടെ വൈകുന്നേരം വര കുഴപ്പില്ല ഇന് ആഹ ഒരു അഞ്ച മണി ടൈം ആയാലേ ഉം കാറ്റ് ചല ഭാങ്ങത്തി തക്ക കാ കാറ്റ് അടിച്ച് മരങ്ങളൊക്കെ വീഴ എന്നൊക്കെ പറു എന്നന്നല്ല ഇവർക്ക് അങ്ങനെ കാറ്റി തോന്നീയിട്ടില്ല
ഇവിടെ കാറ്റടിച്ചു കറണ്ട് ഒക്കെ പോയി എല്ലാംടുത്ത്
ഏർ ശരി ഇവിടെ ഇവിടെ അങ്ങനെ കറണ്ട്ന്നും പോയിട്ടില്ലട്ടോ അങ്ങനെ കാറ്റ് ഭയങ്കരായിട്ട് തോന്നല്ല നല്ല മഴ പെയട്ടിരുന്നു പിന്നെ ഇപ്പൊ മഴൊന്നുമല്ല എവിടെ കണ്ടോ മഴ
ഇല്ല ഇപ്പൊ വടിയില്ല വൈകുന്നേരം നല്ല ഉണ്ടായിന് പിന്നെ പിന്നെ കൊറഞ്ഞ കൊറഞ്ഞ ഇപ്പല്ല ഇപ്പൊ ചെറുതായിട്ട് പാറ്റില്ല തോന്നുന്നുണ്ട്
ഉം ഇവിടെപ്പ ഇപ്പൊ കൊഴപ്പില്ല തീരെല്ല ഉ
രാവിലെ പണിയൊക്കെ നേർത്തെ കയ്യോ
എന്റെ പണി അങ്ങനൊ ഇല്ല പല എതുണ് ഓരോ മൂടിനനുസരിച്ചാണ് ചെലപ്പോ അപ്പ മോന അംഗലവാടി പോവലുണ്ട് ചെപ്പോ അംഗലവാടിക്ക് പോകാന നമ്മുക്ക് എല്ല
എന്ത കൊണ്ടല്ല
ആ ഞൻന്ന കൊണ്ട ചെല ദിവസം നിപ്പന്നെ ആ രാവിലെ തന്നെ നേർ ഇങ്ങോട്ടല്ലാ പണിങ്കി ചേലെടത്തിങ്ങനെ
ആ
ച ചില ദിവസം ആ നേരത്തെ നേരത്തെ എണീക്കയാണെങ്കില് പണി ഇ സയം ഇങ്ങനെ ചീച്ചൽ കേക്കുന്ന ദിവസം ണ്ടാവല്ലോ ആ ഉ ഉ പി ശരി
ശശ ഒക്ക ചെയണ്ട
ഏ കൃഷി അങ്ങനെ ഭങ്ങത്തെ ക കൃഷികളൊന്നുമല്ല ചെറിയ മുളക് കറിവേപ്പില അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനെ
ഉം
നിങ്ങളവിടെക്കെ എങ്ങനെ ഉണ്ടോ
ഇവിടാ ഞങ്ങള അങ്ങനെ ചെയ്യലൊന്നുമില്ല നമ്മടെ അയൽവാസി ന്ത നളെ കൃഷിയൊക്കെ ചെയ്യും ചേമ്പ് വാഴ ഇങ്ങനെ മഞ്ഞള് അങ്ങനത്തൊക്കെ ഇങ്ങ നാട്ടല്ലാം ഉണ്ട് നമ്മക്ക് ഇപ്പ മാടാണല്ലോ ശരിയാണ് ഇപ്പം അമ്മമാരാടെല്ലാം ചെയ്യ
ഉം പിന്നെന്താ വേറെ വല്ല ചെയ്യണ്ടോ പഠി ക്കാ
ഞാന് പഠി ക്കാണ്
ഉം വേ പ്പ എന്തെങ്കിലും ഇങ്ങനെ തയ്യലോ
പിന്ന തയ്യലൊന്നുമില്ല ഇവിടെ അടുത്തുള്ള ഒരു താത്ത ഉണ്ട് അവര് അടിക്കും അപ്പം ഒരു വർക്ക് ഇങ്ങനെ ചെറിയ വർക്കൊക്കെ ചെയ്യാനുള്ളത് സ്റ്റോണ് മുത്തൊക്കെ ഉണ്ടാവുല്ലോ അതൊക്കെ ഒട്ടിക്കാനുള്ളത് വരെടാ പ്പ ഞാന് ന്ന് എനിക്ക് കൊണ്ടുവ അങ്ങനെ അത് ഒട്ടിച്ച് ആ
മ് അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചെയ്ത്ണ്ടാവുന്നത് നല്ലതാണ് ത്താണല്ലോ
അതെ നമ്മളോവിടെ വെറുത നോക്കുമ്പോ ഞാന് ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സ് എടു കായശങ്ങനോക്കെ വീട്ടിൽ നിന്ന് നിന്ന് ഇങ്ങനെ പോവാന് മടിയായി നീ നാളെങ്ങാന പോണന്ന് വിചാരിക്കണ്ട് ഒരു അഡ്മിഷൻ എടു
ഉം ഉം ഹ ഹ അ
വീട്ടില് വെറുതൊക്കെ ഇപ്പ എന്തെങ്കിലൊക്കെ ഒരു പണി ഉണ്ടായല്ല
പേരെന്ന പിന്നെന്താ വെക്കേഷനിൽ വിരുന്നൊന്നും പോവുല്ലേ ഉമ്മന്റെ അങ്ങട്ടേക്ക് അങ്ങനൊന്നും
ഉമ്മന്റെ വീട്ടിലൊക്കെ ആദ്യക്കെ ഇങ്ങനെ നിൽക്കാൻ പോവലുണ്ട് വിടൊള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞപ്പ വിരൊക്കെ വരെ വീട്ടിലാണല്ലേ ഞമ്മുക്ക് ല്ലേ നമ്മള് പോവ എന്നും പറഞ്ഞിട്ട് ആരു തോണക്കെ ഇണ്ടലേ
ഇപ്പൊ കമ്പനിക്ക് പണി കുറവായിരിക്കൂലേ
ആ ഓരൊക്കെ കെട്ടിച്ചു പോയോണ്ട് ഞങ്ങള്ളങ്ങനെ പോയത് പോയി പോരൊക്കെ ചെയ്യും ചില ഇടക്കൊക്കെ നക്കും ആ ഓനീണ്ടാവുമ്പോക്കെ പൊയക്കോ നിങ്ങള് പോയല്ലേ വീട്ടിക്കുന്ന്
ഞാനും ഇപ്പൊ മക്കളൊക്കെ സ്കൂള മദ്രസിലും പോവലായതൊണ്ടേ എന്തങ്കിലും ഒഴിവ്ക്കിട്ടുമ്പോ ഒക്കെ പോകും പെരുന്നാളിന് പോയിരുന്നു ആ പെരുന്നാളിന് പോയിരുന്നു. രണ്ടു മൂന്നു ക്കുന്നു പിന്നെ പോയിട്ടില്ല ന്നെ എന്തെങ്കിലും സ്കൂളും ഒന്നും വെള്ളിയാഴ്ച സ്കൂൾ ണ്ടാവും പിന്നെ ശനി ഞായറും ആയിരിക്കും സ്കൂൾ ഒഴിവ് ഒന്ന് മദ്രസ ഉണ്ടാകും അങ്ങനെയാണ് ഒഴിവ് കുറവാ അപ്പോ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ലക്കി എന്തെങ്കിലും ഒരു ഒഴിവ് കിട്ടുമ്പോ പോകുകയുള്ളൂ
ദ്രസാ സ്കൂൾ ഇല്ലാത്തപ്പോൾ ആണല്ലോ പോകാൻ കഴിയുക
ഉഠ ലീവ് ആക്കലൊക്കെ കുറവാ അങ്ങനെ ലീ വാക്കി പോകാ നൊന്നുമില്ല ഉം ഉം
എന്താ നൊഴ്സറി ലാ പഠിക്കണ
മോൻ അംഗൻവാടിയിലാണ് മോൻ അംഗൻവാടിയിലാണ് മോള് ആറാം ക്ലാസി ല് പിന്നെ എന്താ രാത്രിയൊക്കെ എന്താ ഫുഡ് ആ മോള് കുറച്ചൊക്കെ വായിക്കും മോദി വിടാനും വായിച്ചു വിടാനൊക്കെണ്ടാവും വാട്സാപ്പിലെ ഗ്രൂപ്പിലെ അതൊക്കെ ചെയ്ത് പിന്നെ താണ് പ്പൊ ഓരോ മൂട് പോലെയാണ് ചെലപ്പോ കുറച്ച് ഇങ്ങനെ ഇരുന്നു ചെയ്യും ചെലപ്പൊ മ്‌ഹ് ഇപ്പൊ അപ്പറത്ത് ഒണ്ട് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കാര്യയിട്ടും
ആ ഫുഡ് ഞാ ഞാൻ കഴിച്ചു നിങ്ങക്കെന്താ രാത്രിയൊക്കെ ഫുഡ്
ചോറും മീൻ കറിയും ഉപ്പേരി.. അതൊക്കെയുണ്ട് സ്പെഷ്യൽ ആയിട്ട്
ഏഉച്ചക്ക് തന്നെ ഉണ്ടാക്കോ ഉച്ചക്ക് തന്നെ ഉണ്ടാക്കും
ആ. ആ
വേറെ ഉണ്ടാക്.. ഒന്നുല്ല
ആ ചോറ്ന്നുംാലും ചിലപ്പൊക്കെ നല്ല കറികളൊക്കെ ഉണ്ടകുമ്പോ
എന്താസല്ല ആയിക്കല
ഉം അവഓർക്കിഷ്ടം ചപ്പാത്തി ആാണ് രാത്രി ആ രണ്ടാക്കണ വേണം ആഹ കൊറച്ച മതിയാവും നാലഞ് പത്തട്ട മതി കൂടുതലൊന്നും വേണ്ട പിന്നെന്താ
ആഹ എന്നായിക്കോട്ടട്ടാ ആഹ ആഹ ശരി